ഹലോ ഓ എന്തൊക്കെയൊണ്ട് വർത്താനം
നല്ല വർത്താനോ അങ്ങനെ ഇരിക്കുന്നു
ഓ
ഇന്ന് കറി എന്തേലും ഒക്കെ ഒണ്ടാക്കാന്നിങ്ങനേ നോക്ക്വാരുന്നു
ഓ എന്താ കറി
എന്തേലും ഞാൻ മത്തൻ ഇന്നലെ ഇപ്പ ഞാനേ മത്തന്റെല കറി വെച്ചപ്പളേ എന്റെ മോള് ചോയ്ക്കാ ഇത് തിന്നാ ചാവൂലേമ്മാ ന്ന്
ആഹ് എല എലയായോണ്ട്ല്ലേ
അവർക്കൊന്നും എല ഉം
ഉം
അവർക്കൊന്നും ഇപ്പ എല വർഗ്ഗങ്ങള്
അവർക്കൊന്നും എല കഴിച്ച് ശീലവില്ലല്ലോ അവരൊക്കെ ആദ്യായ് അതെ ചിക്കനും ബീഫൊക്കെല്ലാറുള്ളൂ
മീനും ഒക്കെല്ലേ അതെ പണ്ട് കാലത്ത് ത്ത്ന്ന് പറഞ്ഞാല് നമ്മള് മുരിങ്ങേന്റെല അതുപോലെ മത്തന്റെല
അതെ അപ്പ അവര്